ഓക്കെ പറഞ്ഞോളി ഇങ്ങടെ പേരെന്താ?
എന്റെ പേര് സഹൽ
നിസിൽ
നസിൽ വീടവിടാണ്?
ഒരു മിനിട്ട്.
ഓക്കെ
ഓക്കെ ആ പറഞ്ഞോളി
വീടെവിടെയാണ്?
ഞാൻ മലപ്പുറം.
ഏ മലപ്പുറത്താലേ ഞാൻ കോഴിക്കോടാണ്. ഇന്റെ കന്നി കോളാണ് ഫസ്റ്റ് കോളാണ്. അതുകൊണ്ട് ഇങ്ങ പറഞ്ഞാ മതിയാവുല്ലല്ലേ?
ഏ?
ഫസ്റ്റ് കോളാണ്ന്ന് പ്രേത്യങ്ങനെ പത്ത് മിനിറ്റിങ്ങനെ സംസാരിച്ചാ പോരെ? ഇന്നത്തല്ല ഇതി കേറിട്ടൊള്ളെ.
ഓ കേറിട്ടൊള്ള ഫസ്റ്റ് കോളാണോ ഞാന്ന് തൊടങ്ങിതേള്ളു. കൊറേസാന്നു കൊറേ ഇല്ലായിരുന്നെല്ലാ എന്ത്‌ ചെയ്യ്ന്ന്?
ഇന്നപ്പത്ര കോളേയ്ത്?
ഞാനോ?
ഞാൻ പ ഠിക്ക ഡിഗ്രി ചെയ്തോ
ആ കേക്കുന്നില്ലെ പറഞ്ഞോളൂ ഒക്കെ.
ആ നിങ്ങളെന്താ ചെയ്യണേ?
ബികോം പഠിക്കണ്.
പറയണത് കേക്കണില്ല? നിങ്ങളെന്താണ് ചെയ്യണേ ബിക്കോമോ?
മ്മളെ കൗണ്ടെന്തുവാ?
സൗണ്ട് ക്ലിയറ
ഒരു മാതിരിയാവുന്നല്ലോ.
ണ്ട് ക്ലിയറൽ
ആ ഇപ്പോക്കെയാണ് എടക്കൊരു
പിനെ
അ പ്പോ ആ പറട്ട്
എന്ത ബികോമഠിക്ണ്?
അഹ് ങ്ങളോ
ഞാം ബി എ പൊളിറ്റിക്സ്.
ബി എ പൊൾട്ടിക്സാ?
ഉം
അന്തേ പൊൾറ്റിക്സെട്ത്ത്?
ഒന്നുല്ല ഒന്നാമത് പൊൾറ്റിക്സ് താല്പര്യള്ള വിഷയാണ്. രണ്ടാമത് പിന്നെ ഈ ഹ്യുമാൻറ്റീസ് വിഷയങ്ങൾലാണ് ഒരു ഇൻട്രസ്റ്റ്ളേ. ഈ കൊമേസും സയൻസൊന്നും നടക്കൂല.
ഹ്യുമാനിറ്റീസ് എനിക്ക് ഹ്യൂമൻറ്റീസൊക്കെ ഇഷ്ട്ടാണ് പക്ഷേ ട്ടല്ല സയൻസും അഞ്ചുപൈസക്കിഷ്ടല്ല. ആ ഹിസ്റ്ററിണ്ടാവോണ്ട് മാത്രാണ് ഹ്യുമാൻറ്റീസൊയ് വാക്കിയേ.
എന്ത് ഇസ ട്ടോമ്പതാ നമ്മക്ക്‌ എന്ത് നാം കോട അയ ഈ ഒന്നാമതീ കണക്ക് കാൺമ്പം ക്ക്‌ ഒരു സാധൻത്തിണ്ടെങ്കിൽ അയ്ന്നതെ കംപ്ലീറ്റ് എയ്തിതെര്ലും
ഇന്നാക്കീന് ഭയങ്കര ത്രിലേറല്ലേ അത്പോലെ. പിന്നെ പിന്നെ പ്രശ് നൊന്നുല്ല.
ട്ടണ് കോളേജേതാ?
ഏ ഞാൻ യസ് ഞാ പഠിക്കണ കൊല്ലത്താണ്
തസ്
ഏസ്
കൊല്ലത്തോ
ഹോസ്റ്റലല്ല ഫ്രണ്ടിന്റെ വീട് ഫ്രണ് ന്റെ വീടിന്റെ മോൾതെ പെരെ ഫ്രണ്ട്ന്റെ വീടെവ്ടെ
ഉം
ഞങ്ങള് നാലഞ്ചൾക്കാര്ണ്ട്
ഒക്കെ നാട്ടാരെന്നെ
നാട്ടേരല്ല ഒര്ത്തൻ കാസർഗോട്ന്നാണ് ഒര്ത്തൻ തിരുവനന്തുരാണ് ഒരുത്തൻ ആലപ്പുയേണ് എങ്ങനെ ഒരുമിച്ചു വന്നു പറയാൻ പറ്റൂല ഈ തോരു സാഹചര്യത്തിലങ്ങൾ ഒരുമിച്ച്
ആ അങ്ങനൊക്കെന്നുല്ല ഇത് എത്രാ എത്രമത്തെ കൊല്ലാ
ഞാ സകന്റിയർ
ഹലോ
അഹ് കേക്ന്നില്ലേ
ഓ എത്രാമത്തെകൊല്ല
സെക്കൻറ്റിയറായി!
സെക്കന്റിയർലെ എങ്ങനെ കൊല്ല ങ്ങനെ നൈസ?
കൊല്ലം വല്യരസന്നുല്ലട്ട കാര്യയ്
മ്
വേ രാസൊന്നുല്ല ഇവമ്മാര് ണ്ടായൊണ്ട് തട്ടിമുട്ടി പോണ്
അങ്ങനെ മലപ്പുർത്തോടെ വീടോടെ
പേരെന്തൽ മണ്ണ
പെരിന്തൽമണ്ണെ എ
ഞകോയികോടാ
ഞാ കോഴിക്കോട് മുക്കന്ന്ട്ട്
മുക്കം പാലാരിവട്ടം
മുക്കം പലാരി വട്ടരു ബന്ധല്ലല്ലോ
ആരോട്ടല്ലേ അല്ലേ ബസിലങ്ങയ് കാരം
മുക്കം അരിക്കോട് കേ
അരീകോട്മുക്കം അരീകോട് മുക്കം ആക്കൊന്ന ഒക്കെ
ആ അവടെ മൊയ്ദീൻ സിനിമ കഥ മൊയ്ദീൻ സിൻമ കല്ലെ
ഓ ആ ഷൂട്ടിനെ സല
അഹ് മുക്കത്തെ ആളാണ് മൊയ്തീൻ അയാള കഥൊക്കള്ള സ്ഥലം അനെ സ്ഥലം
അങ്ങനെ
ആഹ
അയ്ൻ അങ്ങനത്തെ സിനിമ ഞാ സിനിമകണ്ടതാ
സിനിമ ആണത് എന്തെങ്കിലൊക്കെ രസം വെണ്ടേ?
ആ ശരിയ, ഞങ്ങള് ഞങ്ങള് ഞങ്ങള് നാലൊടു തീരുമാനം തിയേട്രി പോയിട്ട് ഞങ്ങങ്ങള് സിനിമാണൂല പർങ്ങിയ മൊത്തം കാണും
അമ്മളു ങ്ങനെ കൈ പൈസല്ലഞ വേറെ വൈയ്യോന്നുല്ലല്ലോ
ഇവിടെ പ്രൊജക്റ്ററ്ണ്ട് അപ്പൊ അയ്ല് രുന്ന് കാണും വെറുതെന്തിനാ റിസ്ക്ട്ക്കണേ മറ്റെ മൂവി ബോക്സിന്ന് നേരെ കയറ്റും നേരെക്കാണ്
ഉം തിയേറ്ററിന് ലാസ്റ്റ്താ ദൃശ്യം കണ്ട് ആഹ് എന്നിട്ട് ഇപ്പം ലെസ്റ്റിസ്ലെ
ഞങ്ങള് ഒപ്പം നിന്നിട്ട് ഒരു വർഷത്തിന് മോളിൽ ഒര് ഒന്ന ഇവിടെ വന്നിട്ട് ഇല്ല സിനിമ തിയേറ്റർ പോയി കണ്ടിട്ടില്ല.
ആഹ്
ഞങ്ങൾ എടുത്ത ശരചാരം തിയേറ്റർ പോവൂല ആ പൈസക്ക് മന്തിന്നപോ
അതാ നല്ലേ
ഉം
ചെലതൊക്കെ നഞമ്മ പോയാലേ നമ്മക്കനേ വിഷമാവും
അതിന് മുമ്പ് പോയ കൊറെ എണണ്ട് പുലി മുരുകന് മറ്റേ രണ്ടായിരത്തി പതിനെട്ട് അതിനൊക്കെ പോയിക്കണം
അവിടെ നല്ല മന്തിട്ടു മീൻസ് നഞമ്മള മലബാർ ഫുഡിന്റെ അത്ര
നെഹതി എന്തുവാ
ഇത്ണ്ട്
മേഖുണ്ട് മന്തി മനൻസ്സിലുണ്ട് കൊറച്ചു ദൂരംണ്ട് പക്ഷെ നമ്മള് അതിനായിട്ട് സ്പെഷ്യൽണ്ട് പിന്നെ കുറെ വല്യ ഗ്രാൻഡ് ഹോട്ടലക്കേ പൊറോട്ടക്ക് പതിനെട്ട് റുപ്യുള്ള കടയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങ ലഡുക്ക് പത്ത് പന്ത്രണ്ട് ഞമ്മുടെ നാട്ടില് അഞ്ചു രൂപയൊക്കെ കിട്ടും ഞാൻ കഴിഞ്ഞ പതിനഞ്ചു റുപ്യാക്ക് ഹോൾസെയിൽ കടന് ഇവിടെ പത്താണ് മിനിമം തടിക്ക്
കൊല്ലന്ന് കേൾക്കുമ്പോ ഫസ്റ്റ്തന്നെ ഓർമ്മ വരികാ
ലേസക്കാരാ പപ്പട ലെയ്സ് അത് അത് അതങ്ങ ഇവിടെപ്പ ഈ ഫ്രണ്ട്ണ്ടല്ലേ ഈ ഫ്രണ്ടിന്റെ ഒന്റെ ഉം കൊറച്ച് ബന്ധുക്കളൊക്കെ ഇവിടെണ്ട് അപ്പൊ അവര്തില് കല്യാണം അവര് ഞങ്ങളും ചെയ്യും ഫാമിലിക്കെ ഞങ്ങളും പോവും ഉം ആ സമയത്ത് പോകുമ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ എന്താണ് ഒരു കല്യാണത്തിന് വന്ന് ആദ്യം കുറച്ച് വെള്ളം കൊടുക്കും പിന്നെ ഇരുത്തും മറ്റേ ഓടിറ്റൊറിയത്തിൽ ഇരുത്തും സ്ഥലം ഉണ്ടെങ്കി പിന്നെ ഇങ്ങനെ വിളിച്ചു കൊണ്ട് പോകില്ലെ ഇവിടെ അങ്ങനെയൊന്നുല്ല നേരെ ബിരിയാണി അങ്ങട് ഫുഡ് ഇണ്ടാവൂലെ അതിന്റെ ഷട്ടർ ആ ഷട്ടറിന്റെ അപ്പുറത്ത് ഒരു കൂ ട്ടം ജനങ്ങൾ ഷട്ടറ് പൊക്കുമ്പോ ഒക്കെ പ്പാടെ ഓടിയും ചാടിയും മറിഞ്ഞും കേറും
ഇത്ക്കെ സിൻമയിലേക്കെ ഉള്ള മാതിരി
ആഹ് ആ സാധനം തന്നെ
അതും ശരിക്ക്ള്ളതാ പരിപാടി
പക്ഷെ നമ്മുടെ നാട്ടില് പതിനൊന്നരക്ക് ഫുഡ് കൊടുക്കാൻതുടങ്ങും ഇവിടെ സൈം പയിനൊന്നേരക്കെ ഫുഡ്‌ കൊടുക്കാനാകൂ പക്ഷേ ഒരു മനുഷ്യൻ വരൂല്ല പന്ത്രണ്ട് മുക്കാലൊക്ക ആവുമ്പം എല്ലാം കൂടി വരും ഒരു ഒന്നേ മുക്കാല് രണ്ട് മണിയാകുമ്പം എല്ലാം കൂടി പോകും
നമ്മളെ ഇവിടെ ഒരു കണ്ടറിവിന് എല്ലരും ങ്ങനെ മെല്ലേ വന്ന്
ആഹ് അത് നമ്മക്കൊരു മാന്യത ഉണ്ടല്ലോ പോണ ആൾക്കാർക്ക് അതില്ല
കൾച്ചർ മാറ്റലെ
ഏഹ് എന്ത് ചെയ്യ മലയാളിന് പറഞ്ഞിട്ട് അതേപോലെ ഇവിടെ നമ്മളെ കല്യാണത്തിന് സ്ത്രീധനം ഒരു കാർ മസ്റ്റ് ആണ് പിന്നേ ഇത്ര പവൻ മസ്റ്റാണ്
സ്ത്രീധനോ
പിന്നെ കല്യാണത്തിന്റെ ചെലവും മൊത്തം പെണ്ണിന്റെ പെരക്കാരാണ്
കെട്ടി കൊടുത്താ മതി ആണുങ്ങൾക്ക്
പെണ്ണിന്റെ പെരക്കാര് കുടുങ്ങുലെ
പിന്നെ അധികം പൈസ ഇല്ലാത്തവരാണെങ്കിലും കാറുണ്ട് കാസ്റ്റ് എവിടെ
സാറ് പ്രൊജക്റ്റെന്നെ
ഫുള്ളിലും കാറ് കാറ്ണ്ട് അത് ഉറപ്പാ പിന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ ഫുഡിന്റെ കാര്യം ഗോബിയാണ് നാട്ട് നാട്ടേരും കൊല്ലം ഫുള്ളങ്ങനെണ് തിരുവന ഇല്ലല്ല അത്യാവശ്യം കാറ്ററിങ്ങാണെങ്കിലും നല്ല നൈസ് ബഫെ പോല തന്നെ തിരുവനന്തപുരത്തെത്‌.
അവടെ നാട്ടാര് മറ്റേ തുണി തലെ കെട്ടിട്ട് എറങ്ങലായിരിക്കും ലെ
നാട്ടേര് എല്ലാടത്തും അറിയാല്ലോ ഒരു ടീമ്ണ്ടാവും കച്ചറ പാർട്ടി കല്ല്യാണ മൊട- ക്കി ഓല് ഇവിടെ മറ്റേ ഞങ്ങള് ഈ പെരന്റെ കൊറച്ചപ്പറത്ത്ണ്ടൊരു ഒരു ഓഗാലം എന്നൊക്കെ പറയലില്ലേ നാട്ടില് എന്താ മറ്റേ ചായുടിച്ചല്ന് ഒരു കടക്കാരണ്ട്ട്ടാ അയാളെ തട്ടടേണ് വെറും ചായ മാത്രം ഉള്ളൂ ചായ ആണെങ്കിലോ എല്ലാര്ക്കൊന്നുല്ല അവിടൊരു നാലഞ്ചു ഞ്ചു ആൾകാര് വരും ഓല്ക്ക് മാത്രം ചായ ആറ്റി കൊടുക്കും മൂപ്പര് കട പൂട്ടും ഞമ്മള് ചായചോയ്ക്കും ചായ ഇല്ലാറിം അടുത്താളു വരുമ്പം മൂപർക്ക് അയാള്ക്ക് കൊടുക്കും ഇവരെന്താ ഇവര് ടീമാണ് അല്ലെ പണ്ട് ടീം വരൂലേ ഒരേ പ്രായള്ളോര് എന്നിട്ടിവര് ബസ്സ്റ്റോപ്പിൽ ഇര്ന്ന്ങ്ങനെ വർത്താനം പറയ നോമ്പ്ടുക്കും. ചായ ചോയ്ക്കുമ്പോ ഇവര്ക്ക് ചായ കൊണ്ടെയ് കൊടുക്കും നമ്മള് ചോയിച്ച മോനെ പാലില്ല ഇതില്ല
മ് കച്ചോടൊന്നല്ലലെ അപ്പൊ
ചൂടല്ലേ ഇങ്ങനെ ഓല്ക്കുവാണ്ടി തുറന്ന കടയ
ആ ഇങ്ങനൊരവസ്ഥ
കൊല്ലം കൊല്ലം ഇങ്ങനെ കേക്ക്ണ്ട്ന്നല്ലാതെ നമ്മളെന്തായാലും മലബാറ് വിട്ട് ഇത് വരെ പൊറത്ത്‌ക്ക് പോവാതോണ്ടെ.
മലബാറ് കേരളത്തില് ഏറ്റവും വേഴ്സ്റ്റ് പറയില്ലേ, അത് കൊല്ലം. അവ്ട്ന്ന് ആലപ്പൊഴക്ക് എത്രണ്ട് ഇന്നോട് രണ്ടു മാസം അവിട്ത്തെ ഫുഡ് ചെമ്മീൻ ബിരിയാണില്ലേ, പൊളിച്ച്. അതെ സൽക്കാരം വീട്ടിലാണങ്കിലും
ഇവന്റെറപ്പ ഇമ്മെ ഇമ്മെക്കാണെങ്കില്, ഞങ്ങള് എടെക്കെടക്ക് ചെല്ലുമ്പളാണെങ്കില് ആ ഞമ്മള് ആദ്യം പ്പൊ ജ്യൂസ് വരും, പിന്നെ എന്തേലും വേറെ സാനം കൊണ്ടരും, പിന്നൊരു കേക്കൊണ്ടരും പിന്നൊരുത് കൊണ്ടരും. പക്ഷെ പെരൊക്കെ നോക്ക്യ അത്ര വല്ല്യേരുതൊന്നുല്ല ഒരു ഒരുനില പെര, ഒരു ആവറേജ് ഫാമിലി അങ്ങന്യ ഏതേലും സമയം ഒന്നുടിം വിളിക്കണോ?
ഇനി പിന്നെ വിളിക്ക സുഗായിട്ട് ചെറ്യേരു പണിയ്ണ്ട്,